ഹലോ
ആഹ്
കെക്കാവോ ഇനി നിങ്ങടെ വെറെ ആഹ് പുതിയ ഐറ്റം റെസിപ്പി ഒന്ന് പറഞ്ഞു തന്നെ എൻക്കി അങ്ങനെയോക്കെ ഒന്ന് ഉണ്ടാക്കിയോക്കെ നോക്കാനാ പറഞ്ഞ റെസിപ്പി പറഞ്ഞോ
ഞാൻ അങ്ങനെ പുതിയ ഐറ്റം ഒന്നും ഉണ്ടാക്കാറി
ഉമ്മാ ഉണ്ടാക്കുന്നത് റെസിപ്പീനെ അങ്ങോട്ട് തട്ടിയാൽ മതി
ഒ ഉമ്മ ഉണ്ടാക്കണംന്ന് വെച്ച് കഴിഞ്ഞാ സോയാബിൻ ഇണ്ടാക്കാറുണ്ടോ അവിടെ
ആഹ് പിന്നെ ന്റെ മക്കക്ക് ഇഷ്ട്ടാ
ഏ അവ്ടെ എങ്ങനെ ഇണ്ടാക്കാർ
അ സോയാബോളും ആഹ് അത് ആദ്യം വെള്ളം വെള്ളത്തിലിട്ട് തെളപ്പിച്ച് ഊറ്റി വെക്കും
ആഹ്
അതിൻ ചൂടാറി കഴുമ്പോൾഅത് പിരിഞ് രണ്ട്മൂന്നു പ്രാവശ്യം വെ വീണ്ടും വെറെ വെള്ളത്തിൽ കഴ്‌കി പിഴിഞ് എടുത്തിട്ട് അതിലെക്ക് ആഹ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കരിവ് കരിയാപ്പലെ ഊരിയിട്ട് ആഹ് മോളകുപോടി മഞ്ഞപ്പോടി മസാലപ്പോടി ആഹ് ഇച്ചിരി ഗെരം മസാ മസാലായും കുറച്ച് ജീരകപ്പോടിയും പിന്നെ എന്താ ഇച്ചിരി സോയാ സോസും ഊറ്റി മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ പോരിച്ചുകോരും അല്ലെങ്കിൽ അതെ സെയിം മസ് സാല തന്നെ എണ്ണ കുറച്ച് മറ്റെ നമ്മൾ ശാലോ ഫ്രൈന്നോക്കെ പറയില്ലെ
അ
നമ്മൾ ശാലോ ഫ്രൈന്ന് പറയില്ലെ
ഞാൻ കേട്ടട്ടില്ല
എണ്ണ കോറച്ച് പൊരിച്ചു കോരുന്നതിനയാ ഷാലോ ഫ്രൈന്ന് പറയുന്നെ അങ്ങനെയാണെങ്കിലും ആ അങ്ങനെയാണെങ്കിലും എടുക്കാറുണ്ട്
ആഹ് ആഹ് ആഹ്
ഉം അവിടെങ്ങനെയാ ആക്കുന്നെ
ഇവിടെ കഴുകലൊക്കെ ഒരേ പോലെ തന്നെ
ആഹ്
അത് കഴിന്ട്ട്
ഉം
ഇത് അയ്യോ എന്ത് അസൊസ് അന്നിട്ട് സവാളെരിയും വെളുത്തുള്ളി
ഉം സവാള ഇടുവോ
ആഹ് സവാള ടും.
ആഹ്
വെളുത്തുള്ളി എന്നിട്ട് ഏഹ് ആ കഴുകി വെച്ചേക്കണ ആ സോയാബീനില് മൊളകൊടി മഞ്ഞപ്പൊടി ഉപ്പ് ചിക്കൻ മസാല
ആഹ്
ഇത് മൂന്നെണ്ണവും വെച്ച് ഇങ്ങനെ മീൻ പൊരിക്കാൻ വെക്കണ പോലെ കൊഴച്ച് വെക്കും
ആഹ് തിരുമി വെക്കും
ആഹ് അന്ന്ട്ട് ഏഹ് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും വെളുത്തുള്ളിം വാട്ടി
ഉം
ചതച്ച മൊളക് ഇച്ചിരിയിട്ട് ഇതു ഇട്ട് അത്യാവശ്യ ഇങ്ങനെ മൊരിയിച്ചെടുക്കും
ആഹ്
കയ്ഞ്ഞ്
ആഹ് ഇത്രെ ഒള്ള് ആഹ് ഇതു അതെ നല്ല മൊരിച്ചാ എടുക്കുന്നെ പക്ഷെ എണ്ണേൽ പൊരിച്ചു കോരൂന്ന് ഞാൻ പറഞ്ഞില്ലേ
ആഹ്
അതിനാണ് ഇച്ചിരി കൂടെ ടേസ്റ്റായിട്ട് എനിക്കും തോന്നിയേക്കുന്നെ മക്കളും പറഞ്ഞേക്ക്ന്നത് കാരണം എണ്ണേല് പൊരിച്ച് കോരുമ്പോ ഉള്ളൊരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാ.
ആഹ് ആഹ് ആഹ്
ഉം മറ്റേ എണ്ണ കൊറ
ങ്ങനെ മൊരിഞ്ഞ പോലിരിക്കൂല്ലേ
മൊരിഞ്ഞ പോലെ ഇരിക്കുകയും ചെയ്യും ഒത്തിരി എണ്ണ കുടിക്കുകയും ചെയ്യും ഈ സാധനത്തിന്റെ ആകൊരു ഞാൻ കണ്ടേക്ക്ന്നതിൽ വെച്ച് എനിക്കിഷ്ടവില്ലാത്തൊരു ഗുണംന്ന് പറഞ്ഞാല് ഒത്തിരി എണ്ണ കുടിക്കും.
അത് വെള്ളവായാലും അങ്ങൻ തന്നല്ലേ ഒത്തിരി കുടിക്കും
ആഹ് എന്ത് ആഹ് വെള്ള ആണേലും അതെ പിഴിഞ്ഞെടുക്കുമ്പം എന്ത്മാത്രം ഉണ്ടയിന്റാത്ത്ന്ന് വരാന്
ആഹ്
പക്ഷെങ്കിലും ഒത്തിരി എണ്ണ കുടിക്കുമ്പം നമ്മക്ക് ശരീരത്തിനത്രയും കേടല്ലേ
ആഹ്
അത്കൊണ്ടുള്ളൊരു പാടേ ഉള്ളൂ അല്ലെങ്കി പിന്നെ വല്യ കൊഴപ്പോന്നുല്ല
ആഹ് ആഹ് ആഹ്
പക്ഷെ ഇവിടെ ഇവർക്ക് ഇവടെ ഏഹ്ഉം പേരൻസിനൊന്നും ഇഷ്ടവില്ലാട്ടോ അപ്പം അവര് പറയും ഇതൊക്കെ എന്നതാ ഞങ്ങടെ നാ കാലത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്ന് ഇപ്പൊ എറങ്ങിയെക്കുന്ന
ആഹ് അഹങ്ങനെയാണല്ലോ
പുതിയ സാധനങ്ങളാവോ അതെല്ലാം കണ്ട് മേടിച്ച് വെച്ച് മക്കക്ക് കൊടുക്കാനും തിന്നാനും ന്നൊ ക്കെ പറയും
അതൊക്കെ പറയും. അതെല്ലാട്ത്തും ഉണ്ട്.
അയെല്ലാട്ത്തുംണ്ട്
മതിയുലാഹ് വേണ്ടില്ല വർഷങ്ങള്പോവുന്തോറും പിന്നെഅങ്ങനെആദ്യം ആദ്യോക്കെ പേടിയാവും. പിന്നെ, പിന്നെ പിന്നാവുമ്പോ. നമുക്കെങ്ങനെഎന്ത്നമുക്ക് വെറും ഇതൊക്കെവെറും ചീള്കേസന്നോർക്കും.
അതന്നെ, അതന്നെ.
പക്ഷെഎങ്കിലും അങ്ങനെയൊന്നുംല്ലട്ടോ പേടിയാട്ടൊ എനിക്ക്, എനിക്ക് പ്പഴുംപേടിയാ അള്ളാഹ്.
പേടിവേണം അത്യാവശ്യത്തിനക്കെ.
ഉം പഷേആഹ്ഓതിട്ട്എന്റെഉമ്മച്ചിറിയും. ഇതെന്താഇത് മൂത്രോയ്ക്കൂല്ലോ നീ നിന്റെ പേടികണ്ടാലന്ന്പറയും.
ഏഹ്ഇത്രവെല്യപേടിത്തൂറത്യ.
ആഹ്ഇനിഎന്റെ ഈ വാചകം മാത്രേള്ളൂവാചകം കേക്കുമ്പോർ
ആഹ്പഷേവാചക നല്ലവാ ചകാട്ടാ. അതോണ്ടെനിക്ക്പിന്നിം പിന്നിംപിന്നിംവിളിക്കാതോന്നണെ.
ആഹ്ഞാനോർത്ത്അല്ലെങ്കിപിന്നെ ചെലവര് വിളികെ ട്ടേന്നൊക്കെചോയിക്കുമ്പോരു ഇഷ്ടല്ല. വേറൊരു ഉം ആ പിണറിഇഷ്ടംപോലെവിളിചോ. ഇഷ്ടംപോലെ വിളിചോ.
ഉം.
കോളൊക്ക കിട്ടാത്തകൊഴപ്പേള്ളൂ.
ആരെറിയും ഇവിടെയാണെങ്കില്ഇവ്ടെ ഇവ് ഇവിടുത്തെവറെന്നെ ബന്ധുക്കാരൊക്കെ വരുമ്പഴ്ത്തേക്കും പറയും ഞാനില്ലെങ്കിഈവീട്ഒറങ്ങിപ്പോയി. ആഹ്ഇല്ലാത്തത്അറിയാനുണ്ട് വരുമ്പോഴത്തേക്കുംഅല്ലെങ്കി ഈ ഇങ്ങനെ ഈമാതിരിവ ർത്താനംപറഞ്ഞിട്ട്ഉം വരുന്നവരെക്കൊണ്ട് ചായേം ചോറും അപ്പോം തീറ്റിച്ചിട്ടെവിടുള്ളൂ.
ഏഹ് ഞാനാങ്ങനല്ലേ ഞൻ ഭയങ്കരസ സൈലന്റാ പഷേഎനിക്കെന്താന്ന്റിയില എനിക്കങ്ങനെതോന്നണം ഓരോരുത്തരോടുംമിണ്ടാൻ
അതെഇത് വരുന്നവരെഇവരല്ല സ്വീകരിക്കുന്നതൊക്കെ ഞാനാ അപ്പോ മ്ഞ വരുന്നൊരുപറയും എന്തെങ്കിലും സാനം ഇല്ലെങ്കിൽ ഞാൻ അപ്പതന്നെ കേ അടുക്കളെകേറി ഒണ്ടാക്കിപെറക്കി കൊടുക്കും.
ആഹ്.
ന്നിട്ട് ഞൻപറയുംകഴിച്ചിട്ട് പോയാതി. ഇതൊക്കെഒള്ളൂ ചെലപ്പോ എറച്ചിയൊന്നും കാണന്നൊന്നുല്ലല്ലോ.
ആഹ്ഇള്ളതു പോലെ.
ആഹ് ഉള്ളത്കൊണ്ട്ഞാൻ പറയും. ആഹ് ഇതൊക്കെആക്കിയാമതിഒള്ളുട്ടോന്നുംപറഞ്കൊടുക്കും കഴിച്ചിട്ടും പോകും. ഏയ്അതൊന്നൊരു പ്രശ്നോഇല്ല നീ ഒണ്ടാക്കിയതല്ലേ തന്നേക്ക് കൊഴ പ്പൊന്നുംല്ലന്ന്പറയും. അത്, അതാഞാൻ പറഞ്ഞഒന്നുഅ അറിയത്തില്ലാന്ന് പറഞ്ഞാലുംഎല്ലാം പഠിക്കുന്നുകാരണം ഒന്നും അറിയാതെ വന്നതാണ്. ഞാനുംഎല്ലാംഒരുപൊടി കൊച്ചിൻ്റെല് ഒരു പൊടിവാട്ടാമ്പോലും അറിയത്തില്ലാരുന്നു.
ഉം ഉ എനിക്കുഅറിയത്തില്ല പഠിക്കണം.
ഒന്നുമനസ്സ് വെച്ചാലേ പഠിക്കത്തുള്ളേ. ചുമ്മാഒന്നും പഠിക്കത്തില്ല.
മാറ മാ വീടൊക്കെ മാറണം എന്നുള്ളരു പ്ലാനിനിക്കാണ്. അപ്പോ എന്തായാലും പഠിച്ചല്ലേ പറ്റോ.
ആഹ് ഇപ്പോ ഒടനെ ഉണ്ടോ അതോ ഇച്ചിരി കഴിട്ടെ ഒള്ളോ?
ഒരു കൊല്ലം കഴിഞ്ഞിട്ട്.
ആഹ് അത് അത്രേം ഒണ്ടല്ലോ. അപ്പ അതുകൊ ഉം പഠിക്കാനാണെങ്കി അത്
എനിക്കൊരു അവസരം കിട്ടണ്ടേ അട്ക്കളേ കേറാൻ.
ആഹ് എങ്കിഒരുകാര്യംചെയ് ഇപ്പൊസ്വന്തംവീട്ടിലാന്നല്ലേ പറഞ്ഞത് സ്വന്തംവീട്ടി ഉമ്മാട്ടപറ. അത്യാവശ്യം കുറച്ച് ഫുഡക്കെ ഞാൻ ഉണ്ടാക്കി നോക്കാം പരീക്ഷിച്ചാലും സ്വന്തം വീട്ടിനല്ലേ കൊണ്ട് പരീക്ഷിക്കുള്ളൂ ഒത്തിരി ഒന്നും വലിച്ചു വാരി ഉണ്ടാക്കി നശിപ്പിച്ചച്ച് കളഞ്ഞേക്കരുത് സാധനങ്ങൾ കൊറച്ചൊക്കെ ഉണ്ടാക്കി നോക്ക്
എന്റെ ഇക്കാക് ഒരു പ്രാവശ്യരു നെയ്ച്ചോറണ്ടാക്കി
ഏഹ്
പോറത്തത്തെ പൂച്ചക്ക് പോലും വേണ്ട
ശോ
അമ്മാതിരി നെയ്ച്ചോറാർന്ന്
ഏഹ് എന്റെ പൊന്നെ അയന്നെ അത്രയും വെറുപ്പിച്ച് കളഞ്ഞോ പൂച്ചേനെ പോലും അത്രയും വെറപ്പിച്ച് കളഞ്ഞോ
ആഹ് വെറുപ്പിച്ചളഞ്ഞ്
മേ
ഞാൻ ഞങ്ങ ഇവിടെ പൂച്ചനെ വളർത്തണ്ടേയ് രണ്ടു പൂച്ചുണ്ട് ഹലോ കേ ആഹ് രണ്ട് പൂചെണ്ട് അപ്പൊ ഞങ്ങ തിന്നണതൊക്കെ അവർക്കും കൊടുക്കും ഞങ്ങ കഴിച്ച് കഴിഞ്ഞിട്ട കൊടുക്കാറ് അന്നിട്ട് ഇതുപോലെ തന്നെ ഞങ്ങ കഴിക്കാൻ കയൊക്കെ വെച്ച് ഓ എങ്ങനെങ്ങാണ്ടോ കിക്കാക്കാനങ്ങനെ ഇതാക്കിടുത്തല്ലോ പാവം ഇത് ഇൻട്രസ്റ്റോടെക്കെ ഇണ്ടാക്കിയതല്ലേ എങ്ങനെ എങ്ങാണ്ട് ഇക്കാക്കനോട് പറയാണ്ടൊക്കാ അമ്മക്കി എങ്ങനെയൊക്കെ ഇറക്കിടുത്ത് ലാസ് പൂച്ചക്ക് വെച്ചെടുത്തപ്പ ഇക്കാക്ക പറയാ എൻ്റെ ഭക്ഷണം പൂച്ചക്ക് പോലും വേണ്ടല്ലാടി നീയൊക്കെ എങ്ങനെ കഴിച്ച്ന്ന്
ഹോ ഭയങ്കര പാടായിപ്പോയല്ലേ
ആഹ് അവനും ക് അവന് അവൻ കൈ വെച്ചിട്ട് അവൻ പുറത്തു പോയി കഴിച്ചു അവന് പറ്റൂലന്നും പറഞ്ഞ് അവൻ തന്നെ ഇണ്ടാക്കിയ സാധനം
ആഹ് അതെന്താ അതുപോൽ ത്തെ ഫുഡ് ആയിരുന്നോ
ആഹ് എന്തോക്കെ പറ്റിയത് എന്തൂട്ടാ പറ്റിയന്നാവോ
ഹ്‌ ഹ്‌
ചോറ് സ മറ്റേ ഇത് പായസം പോലെയിട്ടുണ്ടാർന്നു
ആഹ് വെന്ദ് പോയി ഞാൻ ചോദിക്കാൻ പോയിരുന്നു വെന്തില്ലേന്ന് ചോദിക്കാൻ പോയിരുന്നു
പിന്നെ വേറെ എന്തൊക്കോ കോഴപ്പങ്ങൾ ഉണ്ടാർന്നതില് എന്തുട്ടാന്ന് പഠിച്ചോനറിയാം ഈ ഉ ഇങ്ങനെ ഉമ്മ പറഞ്ഞു കൊടുക്കേ ഇന്നത് ഇട് ഇന്നത് ഇട്ന്ന് അപ്പൊ അവൻ പറയും ഉമ്മ ഒന്നും മിണ്ടാണ്ടിരിക്ക എനിക്കറിയാം ഞാൻ എത്ര പാചകം കഴിഞ്ഞ ആളാന്നൊക്കെ ചോയിക്കും
ആഹ് അത് കണ്ടല്ലേ
ആഹ് അതെങ് ഒറ്റ പാചകത്തി മതിയായി
ഒറ്റ പാചകത്തിൽ കററ്റ് കണ്ടു എത്ര പാചകം ചെതയ്യാന്ന്
അന്ന്ട്ടു ഉമ്മാ വിളിച്ചെരുന്നീട്ട് പറഞ്ഞു മേലാക്കിട്ട് എന്റെ അരിയും നെയൊന്നും കളയരുതെന്ന്
അതോ ആഹ് നെയ്ച്ചോറിന്റെ അരിക്കൊക്കെ ഇപ്പൊ എന്നാ ഇരുന്നൂറ്റമ്പത് രൂപയ ചെറിയ അരിക്ക് വില
ആഹ്
കിലോയ്ക്ക് വില അതാണ്
ഇനി മേലാ കടക്കളേ കയറിപ്പോവരുതെന്ന് പറഞ്ഞേക്കുവ എന്നിട്ട് പക്ഷെ അവൻ ഏഹ് പുറത്താർന്ന്
ആഹ്
പുറത്താർന്ന സമയത്ത് അവൻ അവിടെയൊക്കെ
ആഹ് അത് വെച്ചിട്ടാണ് ഇവിടെ വന്നു ചെയ്തത്
ആഹ് പക്ഷെ അവിടാ അവന്റെ കൂടൊരു ഷെഫ് ഇണ്ടായിർന്നു
അത് വെച്ച് ചെയ്തതാ ഇവിടത്തെ ഷെഫ് അത് വെചെയ് ഇത് ചെയ്യന്ന് പറഞ്ഞ് കൊടുത്തതേ ഉള്ളല്ലേ ഉ ഷെഫ്
ആഹ് കൊടുത്തപ്പൊ പറഞ്ഞ് ഒന്നു മിണ്ടാണ്ടിരിക്ക് എനിക്കറിയാ അതൊക്കെ ചെയ്യാൻന്ന് പറഞ്ഞ് പിന്നുമ്മ ഒന്നും മിണ്ടാൻ പോയില്ല അതന്നെ ഉമ്മമ്മിണ്ടാണ്ടിന്നഴിഞ്ഞ ഞാന് ഞാനെടങ്ങേറായേ
ആഹ് എന്താണെങ്കിലും ആഹ് അങ്ങനെ ഇടക്കൊക്കെ ഒന്ന് പരീക്ഷി ക്കുന്നെ നല്ലയാന്ന് മനസ്സിലായില്ലേ നമ്മടെ കഴിവുകൾ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ
ഏയ് അന്നവൻ ഇണ്ടാക്കിയതിനെ കുറിച്ച് ഇപ്പഴും ഞങ്ങെടക്ക് പറഞ്ഞ് കളിയാക്കിച്ചിരിക്കും
അയിനിണ്ടല്ലോ ഈ പറയുന്ന ഞങ്ങ ഞാൻ ഇണ്ടാക്കിയാലും ചിലപ്പോ ഒന്നും ശരിയാവൂല്ലാല്ലേ ചെലപ്പോക്കെ നല്ല വമ്പൻ ഹിറ്റാവും നല്ല ടേസ്റ്റാന്ന് പറയും ശരി ശരിയാകാത്ത ദിവസം ഇക്ക പറയും എവിടെ വേറൊന്നും കഴിക്കാനൊന്നും വേറെ ആരും തരികേല്ല ഞാൻ ഒണ്ടാക്കി തരുന്നതേ കഴി ‌ക്കിനിള്ളതോണ്ട് മിണ്ടണ്ട കഴിച്ചോളാൻ പറയും അപ്പൊ അ
ഞാൻ വെണ്ടക്ക ഇങ്ങനെ വെണ്ടക്കെക്ക മെഴക്കുവരട്ടി ഉണ്ടാക്കുവേ
ആഹ്
അപ്പൻ ഇഹ് ഇങ്ങനെ വെണ്ടക്ക പച്ചക്കറി സാധനങ്ങളൊന്നും ഇഷ്ടല്ല
ഉം
ഈ എറച്ചി മീന് എറച്ചി മീന് അതാണിഷ്
അഹ് ആഹ്
അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഈ സാധനം ഉണ്ടാക്കിയതിണ്ട് വെണ്ട ക്ക മെഴ് മെഴ്‌ക്കുപെരട്ടി ഉണ്ടാക്കിയതിണ്ടീന്ന് പറയും അപ്പക്കും നീ ഇണ്ടാ ക്കിയതാണ വേണ ആഹ് ഞാൻ ഇണ്ടാക്കിയതാ അന്ന ഇച്ചിരി ഇട് വേറെ ആരെങ്കിലും ഇണ്ടാക്കിയാണെ ക്ക് വേണ്ട
ഓഹ് ഓഹ് ഭയങ്കര ക്രെ
അതല്ല ഈ വീട് മാറി ക്കഴിഞ്ഞ ഞാൻതന്നെല്ലെ ഇണ്ടാക്കി കൊടുക്കണ്ടേ
ഏ
അപ്പ ഇപ്പളായാലും തിന്നു പഠിച്ചോട്ടെ
ആഹ് അത് ശരിയാ അത് ബുദ്ധിയുണ്ട് പക്ഷെ ഞാനും അങ്ങനെ ഒത്തിരി ഒന്നും ചെയ്യൂലായിരുന്നു പക്ഷെ ഇപ്പ ഇപ്പൊ ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്തത് ഇപ്പൊ എനിക്കത് ഇതായി ശീലമായി എന്തൊക്കെ എവിടെയൊക്കെ ചേർക്കണംന്നറിയാം
ആഹ് എനിക്കതാ അറിയാത്തെ ഞാൻ ചെയ്യും പക്ഷെ ഈ ഉപ്പും മുളക് അതൊക്കെ ചേർത്താ കൂടെ കൊറയെ എന്തൊക്കെയോ വരും
എന്നാ ഞാൻ വിളിക്കാട്ടോ
ആഹ് ശരി